ഹലോ!
കിടക്കണിണ്ടോ?
ക്കുന്നുണ്ട്.
സുഖല്ലേ?
സുഖാണ്
എന്തപണി ഛായൊക്കെ ഓ കേൾക്ക് ണ്ട് ഛായൊക്കെ കുടിച്ചോ
ഛായ കുടിച്ചു
ആ എന്തയ് നീ ഛായക്ക്
ചായക്കിന്ന് ഞാന് ന്യൂഡിൽസ്ണ്ടാക്കി
ഓ ഓ
ഞാനൊരു ഹൊ മഴണ്ട് നല്ല മഴേൺ
ആണോ?
അതെ രാവിലെ തുടങ്ങിയതാ ആഹ് ശെരി
വെയിലൂല്ല മഴേ ല്ല അങ്ങനെ ഒരു കാലാവസ്ഥേണ് മൂടി നിക്കാണ്
ആഹ്, പിന്നെ എന്താ വിശേഷം?
നല്ല വിശേഷം.
ആഹ് ഫുഡായി ചോറായി മക്കൾക്ക് സ്കൂ വേണം
ആ കൊണ്ടോ ആഹ് എന്ത്യേ കറി ഉണ്ടാക്കി ഉപ്പേരിയോ കറി
കറി ഞാന് ചേമ്പിണ്ടാക്കിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട്
ആ ആ
ഞാന് വെള്ളിയാഴ്ച സ്പെഷ്യലാ ഇണ്ടാക്കല് അപ്പോ ഇന്നിപ്പോ നമ്മക്ക് കുട്ടികൾക്ക് കൊണ്ടവാൻ വേ ചെറുതായിട്ടൊന്ന് ചോ കൊറച് നെയ്യ്ചോറ് വെച്ച് കൊടുത്ത് നമുക്കൊരു പരിപാടി ണ്ട് ച്ചക്ക്
ഓ അഹ് ശരി ചോറ് കൊണ്ടോവോ അതോ
ചോറ് കൊണ്ടോവു വെല്ലെ ചോറ് കൊണ്ടോഉ
ആ ആ
നിങ്ങൾക്ക് എത്ര മക് ക്കളാ
ഇൻക് ഒരാളാണ് ഓം പോയി മൂന്ന് ലാണ് പഠിക്ണഹ്
ശരി
ആ പോയി ഓന് ചോറ് കൊണ്ടോവുലാ ഓന് ഉപ്പേരി എന്തേ വേണന്ന് പറഞ്ഞാണ്ട് അത് കൊണ്ടോവും
ആ ശരി ഇവിടെ പിന്നെ ചോറ് എന്താ നിർബന്ധാണ് ചോറും സ്നാക്സ് ഒക്കെ വേണം
ആഹ് ശരി അതുകൊണ്ട് ചോറ് വേഗം ആവൂലെ രാവിലെ
ഉം ആ പരിപാടികളൊക്കെ വേഗം കഴിയും
ആ ആ രാത്രിക്ക് ഒന്നായിട്ട് വെക്കുവോ അതോ രാത്രിക്ക് വൈകുന്നേരം വെക്കുവോ
രാത്രികക്ക് ഒന്നായിട്ടവെക്കും ഞാനും മക്കളും ഒറ്റൊക്കെ ഉള്ളൂ പിന്നെ മാപ്പള വ്യാഴാഴ്ച്ച വ്യാാഴ ശനിയാഴച്ച പോക അപ്പ ആൾ ഉണ്ടാകുമ്പോ രാത്രിക്ക് വെക്കും
ആ ശരി
ഉ ഉം അങ്ങനെക്കെ ന്നട്ട്
പിന്നെ വേറെന്താ? അത് ഇവിടെല്ല. അത് ഗൾഫിലാണ് ഞാനും മോനും ഒറ്റക്കള്ളൂ അങ്ങനെ തന്നെ എന്തേഒന്ന് ഉണ്ടാക്കിയാ അത് തന്നെ ഉണ്ടാവും ബാക്കി ഉച്ചക്ക് വെച്ച ണ്ടാക്കാൻ മടിയാണ് തിന്നാൻ ആളില്ല. ഈദിന്റെ ബീഫ് ഫന്നെ കഴിഞ്ഞ് ട്ടില്ല പിന്നെ ഇന്ന് ബീഫടുത്ത് ബിരിയാണി കാച്ചപ്പം ഇച്ച് ബീഫ് മാണ്ട മ്മച്ചി ർന്നു ന്നോട്
ആ ആ ആ ആ ആ
എന്നും അതായി ട്ട് ആളില്ലാഞ്ഞിട്ട് ഇത് കയ്യണ്ടേ ഒരു കവർ ഞാൻ വീട്ട്ക്ക് ആ ആണുങ്ങൾ വേണം ഇതൊക്കെ കഴിയണേ നമ്മള് തിന്നുമ്പോയിനരു കണക്ക്ണ്ട്.
ആ അതെ.
ഒരു പൊതി മ്മാക്ക് ന്റെ വീട്ട്ക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്തേക്ക. നമ്മള് ആളില്ലാതെല്ലാ ബീഫും വാങ്ങി വെച്ചിട്ട്
ഉം ഉം ഞാൻ പിന്നെ ബീഫ് കൂടുതൽ കിട്ടീപ്പൊ അച്ചാറിട്ട് അച്ചാറിട്ട്
ആ ബീഫ് അച്ചാറ് ആ എങ്ങനെ ഇങ്ങൾ ഇണ്ടാക്കി
ഞാ ഞാ ബീഫ് ഒന്ന് മഞ്ഞപൊടി ട്ട് വേവിച്ചടുക്കുക. വേവിച്ചിട്ട് നമ്മൾ ഹ് കുക്കറിലൊന്ന് അടിക്ക ആ കുക്കറില് വിസിലടുപ്പിച്ച് ട്ട് അത് പിന്നെ എന്തയ്യാന്നറിയോ അയിനെ ഒന്ന് വറു റുത്തടുക്ക
ആ
ന്നട്ട് പിന്നെ ആ ചെറുതാക്കി ആ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒര അച്ചാറിന്റെ പാകത്തിന് വേണ്ടിട്ടുള്ള കഷ് ണങ്ങൾ ഉണ്ടാവുല്ലോ അയിന് വേണ്ടിട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ അ അയ്ഞാ നമ്മള് അച്ചാറിന്റെ എന്താ മസാലകളൊക്കെ ഇട്ടി ട്ട്
അച്ചാർപൊടിടോ
പ്പൊടി ഞാൻ അച്ചാർപ്പൊടി ഇടലില്ല ഞാൻ കായപ്പൊടിയാ ഇടൽ അച്ചാർപ്പൊടി ഇടും ഇതിനായി ട്ടൊരു അച്ചാർ പൊടി ഇബല് കൊണ്ടന്നീന്നു മാപ്പിള കൊടുന്നിന്നു അത് മ്മള വടൊന്നും കിട്ടുന്നില്ലാ
അഹ് ശ രിയാ യൂട്യൂബില് അടിച്ചോക്കുമ്പോ ഈ അച്ചാർപൊടി ഇടണത് പറി ണില്ല മുളക് പൊടി നല്ലോം ഇടുണത് പറിണ്ട് പിന്നെ പിന്നെ ഈ കാരം കാരം കായം ഇടു ണും
ഉം ഉം മുളകും പൊടി ഞാൻ എന്താ ചെയ്യാണെങ്കില് കാശ്മീരി മുളകും പൊടി ഇടും എന്നിട്ട് എരിക്ക് വേണ്ടിട്ട് പച്ച മുളക് കൊടുക്കാ
ആഹ് ആഹ്
ആ അപ്പൊ ഒന്ന് കടി ക്കാനും ആയി. പിന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് കടുകും ഉലുവേക്ക പൊ ട്ടിച്ചിട്ട് ഇം വേപ്പന്റെലൊക്കെ പൊട്ടിച്ചിട്ട് പിന്നയ്ലീ സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ അയിൽക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് ബീഫ് ആഹ് ബീഫ് ഇട്ടോക്ക. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള സുർ കയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ
ആഹ് അത് ടേസ്റ്റ് ആണല്ലേ?
ഭയങ്കര ടേസ്റ്റാണ്. നമ്മള് ഇണ്ടാക്കി കഴിഞ്ഞുമ്പോ മക്കളെ എടയില് വെച്ച് കഴിഞ്ഞാ പിന്നെ ഒരീസത്തിനൊന്നും ഒണ്ടാവൂല ശരിക്കും. ഇണ്ടാക്കിയാ പ്രേമികളാണ് രണ്ടാളും ആഹ് മ്ഹ്
നമ്മള് ഒരിലോ വാങ്ങിക്കൊണ്ടന്നെ നമ്മള് വാങ്ങുമ്പോ അയിനൊന്ന് ഉണ്ടാവില്ല.
ആഹ് എന്നിട്ട് നിങ്ങള് എന്താ ചെയ്യണേ?
ഒന്നും ചെയ്യില്ല. വീട്ടിൽ ഇരിക്കന്നെ. വെതെ ഇര്ക്ക നമ്മള വീട്ടില പണിം ആഹ്. ഓൻ പോയാ പിന്നെ ഒറ്റക്കാണ്.
ഉം ഉം ആഹ്.
പിന്നെന്താ?
പിന്നെന്താ? തോട് ഓ തോടും പാടം വെള്ളത്തിനൊന്നും ബുദ്ധിമു ട്ടില്ല. നമ്മള് പാടത്ത് വാക്കാണി നമ്മളുടേതുണ്ട്.
ഓ വെള്ളം കയറോ വെള്ളം മഴ കൂടിയാ?
ഇല്ലല്ല.
ആഹ്
അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നും ഇത് വരെ ഇണ്ടായിട്ട്ല്ല. കെണറ് ഇണ്ടേ. കിണറുണ്ട് ഇഷ്ടം പോലെ വെള്ളോ ആണ് വെള്ളണ്ട്
വേനൽ അവസാനമൊക്കെ ഇണ്ടാവുവേ
ഓ വേനൽ അവസാനത്ത്ക്ക് പത്ത് പതിനൊന്ന് റിംഗ് ഉണ്ടാ ന്ന് പ്പം വെള്ളം
ഓ ആയിശേരി ഇവിടെ എല്ലാ വീട്ടിലും വെള്ളം വ റ്റിനി
ആ ആ ഇവിടെ പതിനൊന്ന് റിങ് വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നേ പ്രാവശ്യം വേനൽക്ക്
ഓ ഓ ഓ ഇപ്പോ നല്ലോണം ഉണ്ടാവുലേ
ഉം ഉം ഉം നമ്മക്ക് അങ്ങനെ ച്ചാല് വെള്ളം മഴക്കാലോക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുക്കൊരു നമ്മളേടത്തൊരു തള്ള കൈയിൽ ഉണ്ടെങ്കി അതുകൊണ്ട് മുക്കിയെടുക്കേണ്ട അങ്ങനെ വെള്ളണ്ടാവും കയ്യോണ്ടെത്തും
ആ ശരി മുറ്റത്തെന്നെ കിണറ്
ഇല്ല മുറ്റത്തല്ല കൊറച്ച് വിട്ടിട്ടാണ്
കൃഷി എന്തേ ഉണ്ടോ
കൃഷി ഇപ്പോ ഒന്നുല്ല പാടൊക്കെയുണ്ട് പാടത്തെ നമ്മള് വാഴക്ക് ആ കഴുങ്ങ് ഉണ്ട് പോലെ കഴങ്ങ്ണ്ട് കഴങ്ങ് പിന്നെ ഇപ്പാൻ്റ ഒരു സ്ഥലാണ്
ആ
ഓക്കേ ഓക്കേ
വാഴക്കൈന് വെള്ളായാൽ
അതെ ആ വാഴൊക്കെ അങ്ങൻത്തെന്നെ മ് ചീഞ് പോഉം കെഴങ്ങാഉമ്പൊ പിന്നെ ആ പ്രഷ് നല്ലതാ ഉം
തച്ച്
പച്ചകറി ഒന്ന് ഉണ്ടാകി റ്റില്ല പ്പ ഞമ്മള് ഞമ്മളെ മുറ്റത്തായിട്ട് കുറച്ച് എന്താണ് കയ്പ്പക്കി ഇതൊക്കെ ഉണ്ടാക്കിക്ക്‌ണ്
ആ ചെടികളോ
ചെടികൾ ആ ഏയ് ഈ റോസ അങ്ങനെ ള്ള കാര്യങ്ങളൊക്കെ നമ് ഞാൻ അയിന്റെ ഒക്കെ ഒരാളാണ് ഞാനാ അത് പിന്നെ യൂട്യൂബിൽ വീ
ആ ആ മഴയായാലും ചെടികളൊന്നും വെള്ള നമ്മ നനച്ചു കൊടുത്ത്ണ്ടാക്കണം അപ്പ നല്ല രസ
മ് മ് മ് ങ്ങള് ചെടികളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ
എക്ക് ചെടി ഇഷ്ടാണ് പച്ചക്കറികളൊന്നുല്ല ചെടി ഞാൻ ചട്ടിയിൽ അങ്ങനെ ഊട പോയും കണ്ടാലും കൊണ്ടുവരും ചട്ടി ഇങ്ങനെ വെക്കും ക്ഷെ നല്ല രസഡായ് ഇപ്പ മഴ റ്റെന്താ വെയില് തട്ടാഞ്ഞിട്ട് ഒരു ഉഷാറില്ല, പൂവൊന്നും കാണാൻ രസല്ല, കീഞ്ഞോണ്ട്ക്ക മഴ ഒക്കെ വീടിന്റെ സൈഡോക്കെ എടുത്ത് വച്ചണ് മഴ ആയി. എന്നാലും ഒരു ഉഷാറില്ല വെയിലില്ലാഞ്ഞി ത്ത്
ഉം ഇവടെ ഇന്നല നല്ല വെയിലേര്
ഇന്നലെ വടിം നല്ല വെയിലേനി ന്നിപ്പോ മഴല്ല ങ്ങനെ മൂടി കെട്ടി നിക്കാണ്
തൊടങ്ങീട്ടുണ്ട് മഴ
ആഹ് ശരി ന്നലെ വെയിലായിട്ട് കൊറേ അല ക്കിയതൊക്കെ ഒണങ്ങാണ്ടായിനി അതൊക്കെ ന്നലെ ഒണങ്ങി കിട്ടി
ഉം ഉം ഉം ഉം
മയില്ല വെയിലും ല്ല
ദിവസങ്ങനെ കൈഞ്ഞു പോണു
ആ പണി
ന്നാ പ ല്ല പണി അടിക്കാനും തോട്‌ക്കാനും ണ്ട്. പിന്നെ നീ ഒരു സൽക്കാരണ്ട് അയ്നൊന്ന് പോണം.
ആഅ അവെടെ അട്ത്താണോ
വടെ അടുത്താണ്
ആഹ് മക്കളെ ത്രാളാ
മക്കള് മൂന്നാള മൂന്ന് പെൺകുട്ട്യാള് ഉം ഇല്ല രണ്ടാൾ പോയി ഒരാള് ചെറിയ കുട്ട്യാ രണ്ടര വയസ്സ്.
ആഹ് ആ
ഉം പോവ്ണ്ട് ങ്ങക്ക് പ്പ ഈ ഒരു
ഉം ഒരാളൊള്ളൂ
ഉം ഉം
പിന്നെ എന്താ ടൂറൊക്കെ പോവോ ട്രിപ്പ് പോവാറുണ്ടോ
ടൂർ താ മപ്പളക്കിടക്ക് ഒഴിവ്ട്ടുമ്പോ കോഴ കിട്ടുമ്പോ കുട്ടികൾക്ക്
ആ
പ്രാശ്യം എന്തങ്ങനെ പോയി രണ്ട് മൂന്ന് സ്ഥ ലങ്ങളിലൊക്കെ പോയീണ്. ഉം
ആ ആ സ്റ്റേ ചെയ്യൂല്ലല്ലേ നി
ഇല്ല നിക്കൂല ഇല്ല പോയി പോരാ
ഉം
ഇയാൾ പോക്കില്ലേ
നമ്മള് ഇതന്നെ പുതിയാപ്ല നാട്ടിലി ണ്ടാണ ആ രണ്ട്‌ മൂന്ന് മാസം ഫുള്ള് കറക്കം ഓല് പോയാ പിന്നെ വീടിനുള്ളിൽ കുത്തി ഇരി അങ്ങനെ ഇരിക്കന്നെ വെരുവോളം ഇവിടെ ഇരിക്ക എങ്ങന്ന ഫാമിലി ട്രിപ്പ് പോവും എന്റെ വീട്ടുകാരായിട്ട് വെക്കേഷനിൽ ഊട്ടി ഏക്ക് പോയി അങ്ങനെ പോവും അല്ലാതെ ഓലില്ലാഞ്ഞ കൊണ്ടോവാൻ പിന്നെ ആര
ആ
ഓല് വരുമ്പ അങ്ങനെ പോവും
ഉം ഉം അങ്ങനെയൊക്കെ ഉം വേറെ കൊഴപ്പൊന്നുല്ല ഉം ആ ശരി എന്നാ ഓക്കെ